എന്തെടുക്കന്ന്
ഓ ഇവിടെ ഇരിക്കുന്നു ഒരാള് ചോറ് തിന്നാതെ ഇരുന്ന് ഹോർലിക്സ് മൊത്തം എടുത്ത് തിന്നു
ഇന്ന് പോണ്ട ഇന്ന് അവധിയായിരുന്നു ഇന്ന് ടീച്ചർ നിങ്ങളുടെ എവിടെ പോണം അപ്പൊ അവധിയായിരുന്നു അതുകൊണ്ട് പിന്നെ വീട്ടിൽ തന്നെ ഉണ്ട് വീട്ടിലുള്ള ദിവസം ഉണ്ടല്ലോ അലമ്പ
എടാ അന്നേരം ഈ ഉച്ച സമയത്ത് ചോറ് തിന്നുന്നേന് വര ഹോർലെക്സ് തിന്നുമ്പോഴോ
അല്ല അവൻ ഞാൻ ന്നേ നേര്ത്തെ ഒരു കോള് വിളിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പ ഈ സംസാരിക്കുമന്ന് ഓർത്ത് എന്റട്ത്ത് പറഞ്ഞ ഇപ്പ അതെടുത്ത് താ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനതങ്ങ് എടുത്ത് കൊടുക്കുകയും ചെയ്തു അപ്പൊ എന്റെ കഴന്ന് പോയി ഒന്ന രണ്ട വെട്ടം ഞാനീ ചെറിയൊരു പാത്രത്തിലിട്ട് കൊടുത്തു ഒരുപാട് തീർത്തില്ല ഒന്ന് രണ്ട് പ്രാവശ്യം കഴിച്ച് അ ഞാൻ കരുതി ഒരു പത്ത് മിനിറ്റ് അ പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമു ചോറ് കൊടുക്കാൻന്നല്ല ചോറ് കൊടുത്തങ്ങ് ഒറക്കി കഴിഞ്ഞാ പിന്നെ വിഷയമില്ല
പിന്നെ ക്കണ്ട്‌ കൊറേക്കും.
അന്നേരം അമ്മേടെ കയ്യിലാണ് തെറ്റ്
എന്ത് ചെയ്യും. ഉം എന്ത് ചെയ്യും അല്ല ഞൻ എടുത്ത കൊടുത്തില്ലെങ്കിൽ സ്ലാവിന്റെ പുറത്ത് കേറി അവൻ എടുക്കും വെറുതെ റിസ്ക് എടുക്കണ്ടന്ന് കോൻ പിന്നെ എന്തേലും ആട്ട് കൊടുക്കാത്തന്ന് പറഞ്ഞി് ഇല്ല ഒരുപാടൊന്നും കഴിച്ചില്ല ഒരിച്ചിരി കഴിച്ചോള്ളൂ ഇപ്പോഴേ കെഴക്കേ റൂമില് കൊറെേ കളിപ്പാട്ടുണ്ട് അതൊരു പെട്ടിയിടാത്തിരിക്കുന്നു അതെടുത്ത് വരച്ച്ു വരയിട്ട് ഞങ്ങടെ റൂമില് ഒരു കൊട്ടയുടെകത്തും മൊത്തംുണ്ട് അത് വലിച്ചു വരിയിട്ട് അപ്പൊ അത് കുറച്ച്ഞാാനെല്ലാം എല്ലാം എടുത്ത വെച്ചിട്ട് ഹാളില്ല വന്ന എടുക്കാനായിട്ട്പ്പ കുപ്പീരാത്ത് കേറിയിരുന്നെ അപ്പൊ എനിക്ക് എഴതാൻ പറ്റത്തില്ലല്ലോ ഒതുക്കാൻ പറ്റത്തില്ലല്ലോ എന്റെ ദൈവമേ ഒന്നും പറയണ്ടാ
എന്ത് വെച്ചടാ കറികളൊക്കെ
കറി ഇന്ന് സാമ്പാർ ചൂടക്കറി പിന്നെ ചക്കന്നെ ചക്ക ചക്കക്കുരു മെഴക്ക്ു വരട്ടി
ആ ആ ആ അവിടൊക്കെ ചക്കയുണ്ടോ
ചക്ക ചേട്ടന്റെ വീട്ടിന്ന് കൊണ്ടുവന്നേ ആയിരുന്ന്. ചക്കെ അത് ഞാൻ കഴ ഞങ്ങൾ കഴിച്ചില്ല കൂടെ ആയിരുന്നു പ്പത് ഞാൻ വീട്ടി കൊണ്ടോയി വേവിക്കാന്നും പർഞ്ഞ്‌ പക്ഷെ അവിടെ അമ്മ വേവി വേവിച്ചൊന്നുല്ല അമ്മയ് ഭയങ്കര മടിയ വേവിക്കാനൊക്കെ പശേ ഞങ്ങടെ ചേട്ടന്റെ അമ്മയൊക്കെ ചക്ക കിട്ടിയ അപ്പഴേ വേവിച്ചു കഴിക്കും. ഞങ്ങടെ അമ്മയ്ക്കൊക്കെ പഴുത്തയൊക്കെ ഇഷ്ടം അങ്ങനെ ഇരുന്ന് അതവിടെ ഇരുന്ന് അങ്ങ് പഴുത്ത് കൂഴച്ചക്ക ആയിരുന്നു അങ്ങനെ ആ ചക്കെടെ കുരു കുറച്ച് ഞാനിങ്ങടുത്ത് കൊണ്ടുവന്നു
ആഹ്
ണ്ട് വന്ന് പിന്നെ കുരു മാത്രം കുരു കുഞ്ഞുങ്ങ ചോ ഈ മഴുക്കുരട്ടിയൊക്കെ ചെയ്യാലോ
ആ ആ.
അങ്ങനെ അതിന്റെ മെഴുക്കുവരട്ടീം വെച്ച്
അതെങ്ങനാ താ മെഴുക്ക് വരട്ടുന്നേ.
അത് തൊലി കളഞ്ഞ് വേവിക്കണം വേവിച്ചിട്ട് പിന്നെ. കൊച്ചുള്ളി വാട്ടിയിട്ടെ കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ വാട്ടിയിട്ട് ഇച്ചിരി മ മഞ്ഞപ്പൊടി ഇച്ചിരി മുളക് പൊടിയും ഇട്ട് ചിക്കിയെട്ട് ഈ ചക്കക്കുരു എടുത്ത് ഇട്ട്. മിക്സ് യ്താ മതി അത് മതി ഞാൻ. ചേട്ടന്റെ അനിയനൊക്കെ ഭയങ്കര ഇഷ്ടവാ ഈ ചക്ക ഉള്ള നാട് ജനിച്ചവർക്കൊക്കെ ചക്കയും മാങ്ങയൊന്നും ഇഷ്ട ചേട്ടൻ ഒന്നും കഴിക്കത്തില്ല ചക്കയും മാങ്ങയും ഒന്നും കഴിക്കത്തില്ല. പക്ഷെ ഞ ഞമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടവല്ലേ ചക്ക കിട്ടിയ. ത് വല്ലാണ്ടിലും നല്ല പഴുത്ത ചക്ക ആണെ മാത്രം തിന്നും അല്ലതെ ഇയാള് ഒരു ഒരു. നമ്മള് തെരളിയെല വെച്ച് തെരളിയപ്പം വെച്ച് കൊടുത്താലും തിന്നത്തില്ല.
എനിക്ക് ഭയങ്കര ഇഷ്ടവാ ചക്ക വേവിക്കുന്നതും ഇഷ്ടവാ പഴുത്തതും ഇഷ്ടവാ എന്നാ. ഒരുപടി മുന്നേ നിൽക്കുന്നത് ഈ കൊഴച്ചെടുക്കുന്ന. ആ ചക്കയാ എനിക്ക് ഇഷ്ടം അത് ഞാൻ ഒരു. രു മടിയും കൂടാതെ ഞാൻ ചെയ്തെടുക്കും ഒറ്റക്കാണെങ്കിൽ പോലും ഞാനത് ചെയ്ത് തടിക്കും ഞാനത്. ഞങ്ങടെയൊക്കെ വീട്ടിൽ ഇഷ്. ഇഷ്ടം പോലെ ഈ ചക്കയും അതും ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക്. ക്ക അതൊരു വെറുപ്പ് ഇഷ്ടക്കേടായിട്ട് തോന്നത്തില്ല നമ്മളങ്ങനെ ചക്ക ഇങ്ങനെ. വേവിച്ചിട്ട് നല്ല എരിവൊള്ള രസം വെക്കും.
ആ ഇത് ഞാന് ഞാന് ഞാൻ പി എസ് സി ക്ലാസ്. പഠിക്കുമ്പോ എന്റെ ഒരു കൂട്ടുകാരി. അവള് ചക്ക കൊഴച്ച് പിന്നെ കൊഞ്ചില്ലേ കൊഞ്ച്. ചെമ്മീൻ അത് എന്ന തേങ്ങ അരച്ച് കറിയും വെച്ചോണ്ട് വന്നു. അത് ഞാൻ ആദ്യവായിട്ടാ അന്ന് ചക്കകൊഴ കഴിക്കുന്നത് ഏ സത്യം പറഞ്ഞ അന്ന് ഇഷ്. ഇഷ്ടപ്പെട്ട് അന്ന് അതും ഇഷ്ടപ്പെട്ട് പിന്നെ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോത്തേക്ക് അമ്മ അവിടെ. ഒന്നും ഇല്ലേലും ചക്കയും ചീനിയും ഒക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സ്ഥലവാ അവിടെ. ചീഞയൊക്കെ കവറോ വീട്ടിൽ കൃഷി ചെയ്യുന്നായിരുന്നു ഇപ്പൊ പിന്നെ ഇല്ല കാറൊക്ക്. മേടിച്ചോണ്ട് കാറ് കയറത്തില്ലെന്ന് പറഞ്ഞോണ്ട് ചീനി കൃഷി ചെയ്യത്തില്ല അതുപോലെ ച. ക്ക് പക്ഷെ വടക്കെ വീട്ടിൽ കൃഷി ചെയ്യാം അത് കൊണ്ട് തരുവൊക്കെ ചെയ്യും. ചക്ക ഇപ്പഴും ഉള്ളതാ ഈ പഴു. ത്ത പ പഴുത്ത് കിട്ടത്തില്ല മഴവെള്ളം വീണാ എന്തോന്ന അപ്പൊ അതിന് മുമ്പ് തന്നെ മഴക്ക് മുന്നേ തന്നെ വെ. ട്ടി കണ്ടിച്ച് അപ്പൊ ഒരു ചക്ക വെച്ച് വേണേല്‍ ന ന. ന നാല് വീട്ടുകാർക്കും കൊടുക്കും ചുറ്റിനുള്ള. അങ്ങനാ അവിടെ ഉള്ളവരൊക്കെ അങ്ങനെ അതുകൊണ്ട് ഡെയിലി ചക്കയാ അവിടെ. അതുകൊണ്ട് എന്താ ഈ ചക്കക്കൊക്കെ ചക്ക ക്യാൻസറിനൊക്കെ പറ്റിയ സാധനവല്ലേ.
പിന്നെ ചക്കക്കുരു അത് തന്നെ ചക്കക്കുരുവിന്റെ ഉ. പുറന്തോല് കളഞ്ഞാ മറ്റേ അകത്തുള്ള തോല് കളയരുതെന്നാ പറയുന്നത്.
ആ ഹ്
വെള്ളത്തോല് കളഞ്ഞാലേ മറ്റേ തോ ഇതില്ലേ ഉള്ളിക്ക. ഉള്ളിലുള്ള ഒരു തോലുണ്ടല്ലോ അത് കളയരുതെന്നാ പറയുന്നത് അതാണെന്ന് അതിനെ പ്രതിരോധിക്കുന്നത്. ക്യാൻസറിന്.
അതാണ്അഹ ഞങ്ങടെ ഞങ്ങളെ വീ ചേട്ടൻ്റെ വീടിന്റെ കിഴക്കേന്റെ കിഴക്കേലെ അമ്മ. പത്ത് തൊണ്ണൂറ് വയസ് കാണും ആ ഇമ്മ ഇപ്പഴും പയർ പോലെ നടക്കുന്നുണ്ട്. എന്തുവാ ഇവർടെയൊക്കെ ദേഹ. ആരോഗ്യത്തിൻ്റെ രഹസ്യന്ന് പറയുമ്പോൾ നന്നായിട്ട് ജോലി ചെയ്യുക നല്ല ഫുഡ് കഴി.
അതെ പൗണ്ട് അതില്ലേ പണ്ടത്തെ നല്ല ചുറു ചുറുക്കൂടെ ആ എന്ത. ജോലി ചെയ്യുന്ന ഈ ചക്കയും ചീനിയും
പിന്നെ ചീനി ചീനിയും മീനും ചക്ക ആഹ് ചക്കയും അതുപോലെ എന്തായാലും ഒക്കെ കറിയും കൂട്ടി പണ്ട്ന്ന് പറയുമ്പോ ഇത്രയും എന്തോന്നൊന്നുല്ല ഇല്ലായിരുന്നു ഇത്രയും ആഹ് ഫെസിലിറ്റീസും അങ്ങനൊന്നും ഇല്ലല്ലോ വേ വര് പിന്നെ കൃഷി ചെയ്ത് കഴിക അല്ല മത്ര നല്ല പൈസ ഉള്ളവര് മാത്രല്ലേ ഉള്ളു പുറത്തുന്ന് ഈ നല്ല എന്തോന്നൊക്കെ ഉള്ളവരല്ലേ ഉള്ളൂ ഇങ്ങനെ പക്ഷെ സാധാരണ പ്പെട്ടവരൊക്കെയന്ന് പറയുന്നത് ഈ ചക്ക വീട്ട് കിട്ടുന്ന ആഹാരം തന്നെല്ലേ കഴിക്കുന്നത്
വീട്ടിൽ കൃഷി ചെയ്ത് അവരുണ്ടാക്കി കഴിക്കും അതകുമ്പോ വിഷവും ഇല്ല അ് ഇരുരുന്നു കള്ളടിക്കാത്ത ഫുഡ് അതും അതും തും എല്ലാം ആവുമ്പോഴത്തേക്ക് അവർക്ക് ശരീരത്ത് മറ്റു രോഗങ്ങളല്ല
ആന്ന് അപ്പൊ പിന്നെ എല്ലാം
ഇപ്പൊ നമ്മള് വിഷം തേടിയാണ് പുറത്തോട്ട് പോകുന്നത് ഫുഡ് കഴക്ക് അറിയാമെങ്കിൽ നമ്മള് പിന്നെ പോയി ആയന് വല കൊണ്ട് വെച്ചു
അത് ടേസ്റ്റ് റ്റു ണ്ട് ടേസ്റ്റ ഉണ്ട് പിന്നെ ഒന്നും ഉണ്ടാക്കാൻ വയ്യ ആർക്കും ഒന്നും ഉണ്ടാക്കാൻ വയ്യ
ഇ
എന്നാ ആ ടേസ്റ്റന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം പക്ഷെ ആർക്കും മനക്കിടാംൻ വയ്യ
മെനക്കെടാ വയ്യ അതിനെക്കാ നല്ലത് പൈസ കൊടുത്ത് കഴിക്കുന്നാ വിചാരിക്കും
ആഹ് അതാണ് പൈസയും പോവും നമ്മള് മേടിച്ച കഴിക്കുന്ന വിഷവും സത്യം പറഞാ ഈ യു പിന്നെ സ്മോക്കിങ് ചിക്കൻ ഒക്കെ ഉണ്ടല്ലോ മറ്റേ ആഹ് മറ്റേ മുരിച്ചു വൊക്കെ എടുക്കുന്ന അതൊക്കെ ശരീരത്തിന് കേടാന്നാ പറയുന്ന
ആണ് അല്ലെങ്കിൽ ഇതൊക്കെ അത് കഴ ക്യുണ്ടല്ലെടാ അത് കഴിക്കുമ്പോ നമുക്ക് സാലഡ് പോലുള്ള എന്തെങ്കിലും കൂടെ കഴി ക്കണം അല്ലെങ്കിൽ അത് മാത്രം കഴിക്കരുത്
അത് മാത്രം കഴിക്കരുത് ഇവിടെ മേടിക്കുമ്പോ ഞാൻ പറയും ഞാൻ പറയും എന്റെ അൽഫാമും കുബൂസും ഒക്കെ മേടിക്കുമ്പോഴേ ഞാൻ പറയും എന്തിനാണിത് അതിനെക്കാഴും ബെറ്ററാണ് മന്തി കഴിക്കുന്നത്
അതെ അത നോർമൽ മന്തി കഴിക്കുന്നതടാ നല്ലത്
ആഹ് നോർമൽ മന്തി ഏഹ് അപ്പൊ നോർമൽ മന്തി ഇപ്പൊ കഴിക്കുവാണെങ്കിൽ അത് പ്രോട്ടീൻ അല്ലേ ചിക്കൻ എന്ന് പറയ്പോ പ്രോട്ടീൻ അടങ്ങിയ സാധനം അല്ലേ അപ്പൊ പിന്നെ അങ്ങനെ അത് നമുക്ക് ക്ക് ആര ശരീരത്തിന് ദോഷം വരുന്നില്ല പക്ഷെ ഈ അൽഫാം ഒക്കെ എന്ന് പറയുമ്പോ കരിച്ച് കൊണ്ടുവരുന്നതൊക്കെ നമ്മുക്ക് ശരീരത്തിന് എന്തോന്നാ പിന്നെ എന്ത്ട്ക്ക്ന്ന്
മക്കള് മക്കള് രണ്ടു പേരുണ്ട്ട പക്ഷെ അവരില്ല ഇപ്പൊ അവര് ഹസ്ബൻഡന്റെ വീട്ടിലോട്ട് പോയി
ആഹ് ആഹ് ആഹ്
രാവിലെ വന്ന് അമ്മ കൊണ്ടുപോയി
ആഹ് ആഹ് ആഹ്
അതേ എനിക്കി ഇവിടെ നല്ല ക്ലീനിങ്ങും പരിപാടിയ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ് ഞാനിപ്പം കുളിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഫുഡ് കഴിച്ചില്ല കഴിക്കണം ആഹ് അവടെ കഴിച്ചാ
ഇവിടെ കഴിച്ചില്ല ഇനി കഴിക്കണം
ആഹ് ആഹ് ആഹ് ആഹ്
ഉം മീൻ എന്ത് കിട്ടി
മീൻ ചൂടയാടാ ഇന്നലെ അപ്പുറത്തെ വീട്ടിലെ ആന്റി ചൂട തന്നു
ആഹ്
അന്നേരം ചൂട ഞാൻ ഇന്നലെ തോരൻ പോല ആക്കി
ആഹ് ആഹ്
അത് അത് ഞാനും മക്കളും മാത്രേ ഉള്ളത് കൊണ്ട് ഒരുപാട് എല്ലാം അധികവാ തിന്റെ കൊറച്ച് ഇരിപ്പുണ്ട്
ആഹ് ആ് ആഹ് ആഹ് ആഹ ഉം ഇന്ന് മഴ പെയ്തോ അവിടെ
ആ മഴയ ഉള്ള വല് തുണിയാണെങ്കി കഴുകി ബക്കറ്റിനകത്ത് ഇരിക്കുന്നു ഇത് ഇതുവരക്കും വിരിച്ചിട്ടത് പോലും ഇല്ല
ആഹ് ഈ ഉ ഇവിടെ ഇന്ന് തുണി കഴിയില്ല ഈ കൂടുതലും പുള്ളേരുള്ള വീടുകളിൽ ശരിക്ക് തുണിയായിരിക്കും ഒരു ദിവസം കഴിയില്ലേലും തുണിയായിരിക്കും തുണി എന്ന് പറയുമ്പോ രാവിലെ മക്കള് ഉം രാവിലെയും വൈകിട്ടും വിടുന്നെയോ നമ്മടെ നമ്മളുആയാലും രാവിലെ വൈകിട്ടും മേല് കുളിച്ചൊക്കെ ഇട്ടുമ്പത്തേക്കും തുണി കൂടുവല്ലേ പക്ഷെ മഴ സമ്മയ്ക്കുന്നില്ല മഴ മാ ഒരു ദിവസം വെയിലുണ്ടെങ്കി ഫുള്ള് എന്റെ ഈ ഇടയ്ക്ക് ഒരു ദിവസം ഫുൾ വെയിൽ ഉണ്ടായിരുന്നു ദദയാം ഫുൾ അത് കഴുകിയിട്ടേല്ലാം ഒണക്കി കേറ്റി ഇപ്പൊ പിന്നെ അത് പോലെ ആവുവ തോനെ തുണിയാവുവ ആ ഡെയിലി കഴുവാണൽ അത്രേം നല്ലതാ
അതെ അതെ
അങ്ങനെ ഇരിക്കുന്നു പാപ്പയെ ന്നെ
പക്ഷെ വിരിച്ചില്ല
ആഹ ചോറൊന്നും ഉണ്ടില്ലല്ലേ
ഉം ശെരിയടാണാ പിന്നെ വിളിക്കാ ചോറ് കഴിക്കട്ടെ
ആഹ് ന്നാ ഓക്കെ ബൈ